ആഹ് ന്ന്ട്ട്പ്പോഎവിടെയാണ്?
ആഹ് വീട്ടിലാണോ പിന്നെആ ഒര്പര്പാടിഇല്ല പൊർത്തൊക്കൊന്ന് പോണംന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പൊർത്ത്കൊക്കൊന്ന് ഇറങ്ങണംഉം നീ എവിടാ നീപോയോ ഡ്യൂട്ടിക്ക് പോയോ?
ആഹ് പോയിട്ടുണ്ട ഇപ്പൊ ഫ്രീടൈംമാ ഉം, ഉം, ഉം, ഉം അല്ലല്ല ബസ്സിലാവന്നേവണ്ടി ഇട്ത്തൊന്നും അറങ്ങാൻപറ്റില്ലേയ് ഫുള്ള്തെർക്കും ബഹളുംമഴയതോണ്ട് ഇവട്ത്തെ റോഡൊന്നുംശെരിയല്ലേ. റോഡ് ശെരിയല്ല കുണ്ടുംകുയിം വണ്ടി എടുത്തിട്ട് ഇറങ്ങാൻതെന്നെ പേടിയ
ഞാനതാണ് ഇന്നിപ്പോപോവാൻ വിചാരിച്ചിരിന്നു പെട്ടെന്ന്മഴ ഞാന് വണ്ടിയെടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ എനിക്ക്പോവാന് ബസ്സിന് പോവു ന്നെങ്കിലും ബസ്റ്റോഏ എത്തെണെങ്കിലും ബസിന്റെടുത്ത് എത്തെണെങ്കിലും വണ്ടിഎടുത്ത് പോണം.
ആഹ് അതെലേ.
ആഹ് അപ്പൊപിന്നെ ഇങ്ങനെ വിചാരിക്കായിരുന്നു അല്ല ബ്ലോക്കാലേ ഇപ്പൊഫുള്ള്
ഫുള്ള്ബ്ലോക്ക് ബ്ലോക്ക്ന്ന് വെച്ചാല് ട്രാഫിക്ക് ഭയങ്കരബുദ്ധിമുട്ടാ ഒന്നാംത്തെ ആൾക്കാര് ക്ക്‌ ആൾക്കാരെ കണ്ടാ നിർത്തണന്നോ ഒതുക്കി പോണന്നൂല്യ അവനവൻക് ഫസ്റ്റെ ത്തണം വെച്ചിട്ട് അങ്ങനെങ്ങാണ്ട് പോവെന്നെ ആരെടിച്ചാലും വേണ്ടില്ല കുത്തിയാലും വേണ്ടില്ല്യാച്ചിട്ട്
അയ്യോ അത് പറയുന്ന ഇന്നലെ അമ്മായമ്മന്നെലെ ഇന്നലെ മെഞ്ഞാന്നും ഏ ഇവടെ എടുത്ത നല്ല ബ്ലോക്കേരുന്നു ന്നട്ട് നല്ല ബ്ലോക്കില് സിഗ്നലില് ആള് നിർത്തി ട്ടിരിക്ക സ്കൂട്ടറില് കാല് ഇങ്ങനെ പൊറത്തേക്ക് വെച്ച്ങ്ങനെ തൊഴഞ്തൊഴഞ്ഞ് പോവാ പെട്ടെന്ന് മറ്റേ നമ്മളാ വികലാംഗരെ വണ്ടിയില്ലേ മൂന്ന് ചക്രള്ള അത് വന്നൊരു പോക്കങ്ങ് പോയിട്ട് ആളെ കാലില് കമ്പിയോണ്ട് പോറിയങ് പോയിട്ട് നന്നായിട്ട് ബ്ലഡും വ-ന്ന്-
അതേ
അപ്പൊ പറയാ ഒന്ന് ആൾക്കൊന്ന് സൈഡ് വെച്ച് പോണം മറ്റുള്ളോരുണ്ട് ഒന്നുല്ല
ഏ അങ്ങനെയന്നെ ആൾക്കാർക്കെ ആക്കാർക്ക് അവരവർക്ക്‌ പോവ ആദ്യത്തണം വേഗം പോണം ബാക്കിള്ളോര്ക്ക് പോണം ബുദ്ധിമുട്ടാവരുത് മറക്കു അതന്നെ അതന്നെ എന്താണാവോല്ലേ ഇങ്ങനെക്കേ ആൾക്കാർക്ക്
അതെന്നെ എവിടെങ്കിലും വെച്ചെന്തായാലും മഴ കൊള്ളൂലേ അല്ലെങ്കി സൈഡാക്ക അങ്ങനെ ചിന്തിക്കുന്നില്ല ഇവർക്ക് മഴക്കാറ് കണ്ട മഴെപെയ്യുന്നേന് മുന്നേ എവിടെങ്കിലും എത്തണം എന്നുള്ള ചി
എവിടങ്കിലും എത്തണോട്ത്ത് ഇപ്പൊ വണ്ടീലെന്നല്ലേ നട ക്കാനും പറ്റില്ല്യേമ്മക്കെയ് ഒര് സൈഡിക്കൂടെ നടക്കാൻ പറ്റോ അതൂല്യ ആൾക്കാരെ പോക്ക് കണ്ടാല് ഇപ്പ ഞങ്ങടെവടെന്നെന്നെ ഞാൻ വര്ന സമയത്ത് ഈ ബസ്റ്റോപ്പും ബസ്റ്റോപ്പിന്റെ ഫ്രണ്ടിലെന്നെ കൊറച്ച് വെള്ളം നിക്കും കൊറച്ചി ഇങ്ങനെ ചെരിഞ്ഞിട്ട് അതുകൊണ്ട് ഫ്രണ്ടില് വെള്ളം നിക്കും പഷെ വൈറ്റ് ലൈനിന്റെ ഇപ്പറത്ത് താണ് വെള്ളം ആള്ക്കാര്ക്ക്‌ വണ്ടി ഓടിക്കുന്നോര്ക്ക് അപ്പറത്തൂടാ പോയാ മതി ഈ ചെലോറ്റങ്ങളീ വെള്ളത്ത്ക്കാണ്ട് പോയി വെള്ളം തെറിക്കും ഫുള്ള് കുളിക്കും നമ്മള് ആ ഫുള്ള് വെള്ളം തെറിക്കും അതോണ്ട് ബസ്റ്റോപ്പിൽ നിക്കാതെ കൊറച്ച് അപ്പറത്ത് നിക്കും അപ്പൊണ്ട് ബസ്റ്റോപ്പിലാണെ ഈ കൊട ചുരു ക്കീട്ട് നമുക്കോൾറെഡി നേരെമ്പോലെ നിക്ക ഇപ്പം അപ്പറത്ത് നിനിക്ക്ബോ കൊട ചുരുക്കാൻ പറ്റോ മഴ കൊള്ളില്ല്യേ ഈ കൊടയും പിടിച്ച് നിക്കണം ബസ്സും വന്ന് ഈ കൊടയും ചുരുക്കേ ബസ് ഭയങ്കര ബുദ്ധിമുട്ടാ മ്മ് ഒന്നും പറയണ്ട
പ്പൊ വണ്ടി നമ്മള് വണ്ടി പോവുമ്പോഴ് അങ്ങതന്നെയാവാ നമ്മള് ഞാനും ഹസ്ബന്റും കൂടെ സ്കൂട്ടറിൽ പോണ ടൈമില് കാറ്ക്കാര് സ്പീടില് വന്ന് ചളിയെല്ലാം അങ്ങ് തെറിപ്പിച് അതെ ഈ വെള്ളം ഇവര് കാണുന്നുണ്ട് എന്നാ ഇവര്ക്കൊന്ന് സ്ലോല് വന്നൂടെ നമ്മള് സ്ലോല് പോവാ കാരണം നടക്കുന്നുണ്ട് അപ്പുറത്ത്കൂടെ ആൾക്കാര് അപ്പൊ അവരെ മേലേക്ക്‌ തെറിക്കേണ്ടച്ച് നമ്മള് മെല്ലെ പോവുമ്പൊ അവര് സ്പീഡില് പോയി ഫുള്ള് ഞങ്ങളെ മേലേക്ക് ആഹ് തീരെയീ
പ്രത്യേകിച്ച് അഹങ്കാരികളാ
അതെ കാറാർക്ക് ഭയങ്കരം ഇതാ കാരണം അവർക്ക് തട്ട്യാമുട്ടിയാലൊരു പ്രശ് നൂല്ല്യ മേലൊന്നും ആവേല്ല്യ ആഹ് എന്നാലു അത് ശ്രദ്ധിച്ചു പോണ്ടേ ബാക്കിയുള്ളോരേം കൂടൊക്കൊന്ന് ശ്രദ്ധിച്ചു പോണ്ടേല്ലേ
പോണ്ടെ ഏറ്റു കൂടുതൽ ഇപ്പൊമ്മക്ക്‌ എത്ര വെഷമ ഞാനിപ്പോയ്ക്ക് ഓർമ ഞാനിപ്പോ ഈ ബസ്റ്റോപ്പിന്റെ പറഞ്ഞപ്പൊ രണ്ട് മൂന്ന് മാസം മുമ്പ്
ഉം
ഈ മഴ മഴയടെ സ്റ്റാർട്ടിങ്ങില്ലേ കൊറച്ച് നല്ല മഴ പെയ്ത സമയത്ത് ഉണ്ടായിര്ന്നല്ലോ അല്ല ഈ വേനൽ മഴ പെയ്തില്ലേ വേനൽ മഴ വേനല്ക്ക് രണ്ട് കൊറച്ച് മഴ ആ സമയത്ത് ഇത് പോലെ നല്ല ഡ്രെസപ്പിയ്ത് കല്യാണവാ കല്യാണത്തിന് നിക്ക ഇങ്ങള് കേക്കണം ഒരു കാറ് ഒര് പെണ്ണ് ഓടിക്ക്‌ണത് കാറ് രൊറ്റപ്പോക്ക് ഫുള്ള നനഞ്ഞു വായേലടക്കം വെള്ളം കേറി വൃത്തികേടായി മന്ഷ്യൻ ഞാനങ്ങടാകെ ചമ്മി നാറി എന്താ ചെയ്യണ്ട്ന്നറിയാണ്ട നിക്കങ്ങനെ മേപ്പട്ടോക്കിട്ട് എന്താ പറയ
പറയുമ്പോ ഫംഗ്ഷന് പോകാനും നിക്ക ലേ
ആ ഒരു ഫംഗ്ഷന് കല്യാണ ഫംഗ്ഷന നമ്മൾ അത്രക്കും ക്ലോസ് ഫംഗഷനല്ല എന്നാലും കൊർ വൃത്തിയിലും മെനയിലും കല്യാത്തിന് പോവാൻ നിക്കാ ആഹ് ആഹ് നോക്കി ഇക്ക് കാര ച്ചില് വന്നു ഭയങ്കരം വിഷ്മായിപ്പോയി നമ്മളെന്താ ചെയ്യാ ദേഷ്യം വന്നു ഒന്നും പറയണ്ട എന്താനിർതില്ലേ എതാണ് പറയ്മ്പോ അവർക്ക ഇഷ്ട പോലെ റോട്ടിലെ സ്ഥലണ്ട് ഈ വൈറ്റ് ലൈനിന് ഇപ്പൊറത്തിക് കടന്ന് പോണ്ടേ കാര്യൊന്നില്ലല്ലോ ഇപ്പോ ആൾക്കാർക്ക് എന്താ എല്ലാർക്കും സ്വന്തം കാര്യം
പോരെ ഈ വെള്ളം ഇവർക്ക് മ് ഫ്രണ്ടിലേക്ക് നോക്കിയാ കാണൂലേ വെള്ളണ്ട് എന്ന് ഉള്ളത് അപ്പൊ അതിനനുസരിചൊന്നു പോണ്ടെ ഇവര് ബാക്കിയുള്ളോരൊക്കൊന്ന് കൺസിഡറയ്യേണ്ടെ അതില്ല
അത് തന്നെ എട
ബസിലാണെങ്കി കേയറീണ്ടേ പിന്നെ പറയാൻ വേണ്ട ഇവിടുന്ന് ടൗണിലേക്ക് ഒന്ന് പോണങ്കില് മൂന്ന് കണക്കായി ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂർ എക്സ്ട്ര ആയി
അതെന്നെ അതെന്നെ
ബ്ലോക്ക് കുടിങ്ങി റോഡ അടൊക്കെ അങ്ങനിം തകർത്തിട്ടിട്ട്ണ്ടല്ലോ ആ റോഡ് കൊറേ റോഡ് പണി ചെയ്യ്ന്ന്ണ്ട് കൊറെ സ്ഥലത്ത് അല്ലാതെ കുഴി വന്ന് ണ്ട് ബസ് അവിടെ എത്തുമ്പക്ക് വെർതേ ത്പ്പ് പൊളിച്ചിട്ടിട്ട് മറ്റേ ബാൻ ബാനറൊക്കെ കെട്ടിട്ട് ബ്ലോക്കയ്തട്ടക്കാ വെർതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ന്നാ വേഗം അങ്ങ് തീർക്കോ അതൂ
അത അതിന് വീണിട്ട് എത്ര ആക്സിഡന്റോള നടക്ക്ണ ടു വീലേഴ്സൊക്കെ വീ അതിന് മോള് ബസ് വന്ന് കേറി എന്തൊക്കെയ ഇപ്പ നടക്കുന്ന ഇന്നന്നെ ഇപ്പൊ റീലൊന്നും തൊറക്കാൻ വയ്യ ഇന്നൊരു നാലഞ്ച ആക്സിഡന്റെ റീൽ ഇന്ന് ഞ കണ്ടു ന്യൂസില് ഉം ഒരു ലേഡി ഇതുപോലെ സ്കൂട്ടിയില് പോവ്വാണ് അപ്പൊ അപ്പുറത്തൊരാള് വഴി നട് വഴി യാത്രക്കാരന് അയാൾ നടക്കണ്ട് അയാളുടെ ബാഗ് കൊണ്ടിട്ട് ഈ ലേഡി മറിഞ് വീണ് സ്കൂട്ടി മറിഞ്ഞിട്ട് റൈറ്റ് സൈഡിക്ക് വീണിട്ട് ഒരു ആംബുലൻസ് കയറിയറങ്ങി
മ് ബാഗ് കൊണ്ടിട്ടോ
ബാഗ് കൊണ്ടിട്ട് ഈ വഴിയാത്ര ബാഗും തൂക്കി നടക്കല്ലേ അപ്പൊ സ്കൂട്ടിത്തെ പെണ്ണ് നേരെ ടന്നേ എന്തണ്ടായിന്നറിയില്ല കാണിക്കുന്ന്ണ്ട് വീഡിയോൽ ബാഗ് ജസ്റ്റ്‌ ഒന്ന് തട്ട എപ്പ ബാ പെൺകട്ടികളല്ലേ ബാ ബാലൻസ് പോയിട്ടേ ബാലൻസ് പോയിട്ട് റൈറ്റ് സൈഡിക്ക് വീണു ആംബുലൻസല്ലേ ന്റെ ആംബുലൻസൊള്ളൂ വര അവർക്ക് അവ അവരെ വണ്ടിലെ ആൾക്കാരെ രക്ഷിക്കണന്നേള്ളൂ ബാക്കിളോർക്കെ എന്ത് പറ്റിയാലും കൊയപ്പല്യ
ഓ അത് കേറി പോയിണ്ടാവുല്ലേ ആംബുലൻസ് അങ്ങനെയല്ലേ പോവ പെട്ടെന്നോർക്ക് ബ്രേക്കും കിട്ടുണ്ടാവുലല്ല
ബ്രേക്ക് കിട്ടില്ല കാരണം അങ്ങനത്തെ വീഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ല്ലോ ഒരു സ്കൂട്ടിങ്ങനെ പോക്മ്പോ സ്കൂട്ടി പെട്ടന്ന് ഇപ്പറത്തോട്ട് വീ
വീഴ്ന്നുള്ള കല്ല് തന്നെ അവര് അവരെ കയ്യിലുള്ള ജീവനും കൊണ്ട് പോവാണല്ലോ ആ അവരെ പറഞ്ഞിട്ട് കാര്യ ഇല്ല അതാണ് എനിക്കൊക്കെ പേടിയാണ് അതാണ് വണ്ടിടെത്ത് പോവാനൊക്കെ മഴയത്തൊക്കെ
മഴയത്തെ നല്ല ബാലൻസ് ഇല്ലെങ്കി പിന്നെ മിണ്ടാതെ പോവാതിരിക്കാ നല്ലത്
അതെ ഒന്നാമത് വണ്ടി ഭയങ്കര കംപ്ലൈന്റ് പുതിയ വണ്ടി ബുക്ക് ചെയ്തെ കഥ പറയേം വേണ്ട പുതിയ വണ്ടി ബുക്ക് ചെയ്തിപ്പോ രണ്ടു മാസം ആവാനായി ഇതുവരെ കിട്ടിട്ടില്ല
കിട്ടില്ലാ
ബാക്കി എല്ലാം കിട്ടുന്നുണ്ട് സുസൂക്കിയുടെ വണ്ടി മാത്രം രണ്ടു മാസാ കണക്ക്
ആ ആ അതെലേ
അത്ര വെയറ്റിങ അത് കിട്ടിയാലു ഇപ്പോ എന്തങ്കിലൊക്കെ പുറത്തൊന്ന് പോയി ഒരു കോഴ്സിനൊക്കെ ചേരണം ന്നൊക്കെ ഇണ്ടാർന്നു പോയി അന്വേഷിക്കണെങ്കിലൊക്കെ ഇപ്പൊ ബസ്സിലൊക്കെ പോവാൻ പേടിയാ
ഉം ഉം
അതെഅതെ ബസ്സിലൊക്കെ പോ ഉമ്പത്തേക്ക് പിന്നെ
ന്റെ കാര്യം കണക്കായി ഹ് പ്രൈവറ്റ് ബസ്സാരുടെ കാര്യ
ഓർക്ക് കേറൊന്നും വേണ്ട ഒ ആഹ അവർക്ക് സ്റ്റോപ്പിൽ നിർത്തി അപ്പ എടുക്കണം വണ്ടി നമ്മള് കേറിയല്യാ ഒരു കുഴപ്പമില്ല സ്റ്റ്പ്പിന്റെ മോൾ കാലഎടുത്ത് വെക്കുമ്പത്തേ വണ്ടി എടുക്കൂ ഹു
വണ്ടി എടുത്തോണ്ട് തന്നനെ ഇപ്പ സുഖായില്ലേ ഇപ്പ ആളും കേറില്ലാ വെറതേമേപ്പട്ടോക്കി വണ്ടിൽ പോവായി
ആഹ അതന്നെ അഹ് പറഞ്ഞപ്പള ഇഞ്ഞി ഹസ്ബന്റിന്റെ അമ്മമ്മ ഇണ്ട് എടുത്ത് ഞങ്ങളെ ആടെ പ്ഹെ ബസ് സ്റ്റാൻഡിൽന്ന് ആളിങ്ങനെ നടന്ന് പോവാ സൈഡിലൂടെ ബസ്സ്സ്റ്റാന്റിന്റെ സൈഡിലൂടെ നടന്നോ ബസ് വന്ന് അഹ് ആള് പുറകിലങ്ങ് തട്ടി ബസ്സ് ബാക്ക് എടുത്തതാണ് ബസ് ബേക്ക് എടുത്തിട്ട് ആളെ അങ്ങ് തട്ടി വീ വീണ് കാല് വൺ ബസിന്റെ അടിയിൽ കേറി ഹി കാലിന്റെ പടൊന്നായിട്ട് അരഞ്ഞു പോയി അവിടെനിന്ന് റ്റ് രണ്ടു കാൽന്റെ പടും അരഞ്ഞു പോയിട്ട് ഒരു വർഷത്തോളം കെടന്ന്ണ്ട് പറഞ്ഞ് കേക്കണം കഹ ആക്കകളൊക്കെ ഇങ്ങനെ കൊത്തി എടുക്കായിരുന്നു പോ എറച്ചി അവിടായിട്ടേ ഇറച്ചി അവിടെ റോഡിലായി പോയിം പോലെ എന്നി ച്ചെ അങ്ങനെ കാക്കകളൊക്കെ അത് കൊത്തി എടുക്കുകാണ് അങ്ങനെ ആയിപോയിട്ട് ന്നിട്ട് ഒര് ഒര് ഒരുപെൺ പെൺകുട്ടി എങ്ങനെ കണ്ടിട്ട് ആഹ് പെൺകുട്ടിയാണ് എടുത്ത് ഹോസ് വീട്ടിലൊക്കെ എത്തിച്ചത് ആളൊറ്റക്ക് പോയതായിരുന്നു ആളങ്ങനെ പോവാറില്യാ പിന്നെ എന്തോ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയതാ മാമന്റെ മോൾക്ക് വേണ്ടി ഹ് ഒരുപാട് കിടന്ന്പോ ഞാൻ ബസ്സാര് തീരെ ശ്രദ്ധിക്കില്ല ബാക്ക് ഒന്നും നോക്കാണ്ടെ ബാക്ക് ആഹ് ബാക്കിൽ പറയുമ്പോ ഫ്രണ്ടിൽ ബാക്കിനും ക്ലീനർമാർണ്ടാവില്ലേ ഈ പ്രൈവറ്റിൻ
മുബ്ബ്ണ്ടായിരുന്നു ഇപ്പൊ ഒര് എണ്ണേയുള്ളൂ മുമ്പ് ഫ്രണ്ടിലും ബാ ഉം ആഹ് ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ
ആഹ്
ഞ്ഞിപ്പ ഹ് ഇപ്പൊ ഇല്യാന്നനെവേണങ്കി പറയാം ന്ന് ശ്രദ്ധിച്ചോക്കൂ ഡ്രൈവറും കണ്ടക്ടറും മാത്രേള്ളൂ ഇ കൂടുതൽ ഇവിടെയൊക്കെ കൂടുതലും കണ്ടക്ടർ മാത്രേള്ളൂ ഇപ്പോൾ ക്ലിയർ ഇല്യാ
ഇല്ല ഉം ഉം അതുകൊണ്ടായിരിക്കും അവര് ശ്രദ്ധിച്ച്ണ്ടാവൂല പക്ഷെ ആൾക്ക് പറ്റേണ്ടത് പറ്റി ആള് പറയുമ്പോ സൈഡ്കൂടെയാണ് പോയത് ഹ്
വൈസായ ആളല്ലേ
ആഹ് വയസ്സായ ആളാ ഒരുപാട് കിടന്ന് ഇപ്പോ ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ റെഡിയായി വന്ന്ട്ടൊള്ളു പിന്നെ അത് പ്ലാസ്റ്റർ ഇതൊക്കെ ചെയ്തു ആഹ് ആഹ് വെച്ചു ഉം നല്ല കരച്ചിലൊക്കെയിരുന്നു
വെര്ലൊക്കെ പിന്നെ വെച്ച് പിടിപ്പിച്ചതാ നമ്മളെ തൈസിന്റെ എട്ത്ത്ന്ന് എറച്ചി ഒക്കെ എടുത്തിട്ട്
അതെ
ക്കെ ചെയ്തു ഉം അവൊക്കെ കേൾക്കുന്നേരം ഭയങ്കര പേ ടിയാണ് പിള്ളേരെന്നെ ഇപ്പ അതെ പിള്ളേരന്ന ഇപ്പ സ്കൂളിൽ പോകുമ്പോ പേടിയാ മഴ ആവുമ്പോ ഓരോ അപകടങ്ങളല്ലേ വണ്ടിയൊക്കെ സ്പീഡിൽ പോകും ഇവർക്ക് സമയം ഇല്ലെങ്കിൽ വര് സ്പീഡിൽ പോകും
ഉം അതാണേ അഹ്
ഇപ്പം രാവിലെ മക്കളെ അത ആർക്കും സമയല്ല ചെല വീട്ടിൽന്ന് മക്കളെ രാവിലെ ടൈമിന് എറക്കി കൊടുക്കൂല അവർ അപ്പൊപിന്നെ വണ്ടിക്കാർക്ക് വൈ റ്റ് എഴ്ത് വെറ്റ് ചെയ്ത് അവിടെ ലേറ്റ് ആവും ഒരു വീ ലൈറ്റ് ആയാ പിന്നെ ഓരോ ടൈം അങ്ങനെ ലൈറ്റ് ആവല്ലോ ഉം അവനനുസരിച്ച് ഇവര് സ്പീഡ് പോഹു
അതൊക്കെ തന്നെ പറയുന്നത് ആർക്കും സമയല്യ എല്ലാരും തെരക്കുള്ളവരാ അതാ പൈസ ഉള്ളോരേ കഥ ഹ് ഹ് എന്ന ഒന്ന അവര് പൊക്കോട്ടെ മ്മക്ക് തിരക്കില്ലേ അതൊന്നുല്യ ആദ്യ ആദ്യം പോണം പോയിട്ടൊരു കാര്യം ണ്ടാവോട്ടില്ലേനു ആരേം പോവാനായിട്ടില്ലെങ്കിലു മ്മക്കെന്നെ എനിക്കെന്നെ ആദ്യം പോണം ന്നൊരു വിചാര
ആഹ് ഞാന് വണ്ടി ട് പോമ്പോ മഴക്കാറണ്ടപ്പോ ഞാങ്ങനെ വിചാരിക്കെ കാറൊക്കെ പോന്ന പോക്കെ മഴ ങ്ങനെ വെര്ന്നതേ ള്ളു അപ്പോഴേക്കുംമ് ന്ധോര് സ്പീഡ്ലാ പോണേ ഇവർക്ക് പറയുമ്പോ കാറില് മഴ കൊള്ളു ആഹ് മഴ പെയ്താ അവർക്കെന്താ പ്രശ്ണം
എന്ത് പോക്ക പോന്ന് ഗ്രിപ്പും കിട്ടിട്ടെ ബ്രേക്ക് ഇട്ടാ പിന്നെ ഗ്രിപ്പ്
ഇല്ല ഗ്രപ്പ് ട്ട്ല്ല പ്പൊ എത്ര സ്ലിപ്പ് ആയിട്ട് വീഴ്ന്ന്ണ്ട് ബൈക്കൊക്കെ വളവ്ന്നൊക്കെ നന്നായിട്ട് മ്മള് ശ്രദ്ധിക്കണം വണ്ടിലൊക്കെ പോമ്പോക്കെ മ്
അവര് ശ്രദ്ധിക്കണം നടക്ണോരോക്കെ ശ്രദ്ധിക്കണം
പതാണ്പ്പം വള് ശ്രദ്ധിച്ചാ നല്ലത്
നല്ലത് ഭാഗ്യുണ്ടെങ്കി രക്ഷപ്പെടാ അത്ര തന്നെ
അതെ പിന്നെ ന്തൊക്ക്യാ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കുന്നേള്ളൂ
കഴിക്ക്ന്നേ ള്ളാ ആഹ് ആയിക്കോണ്ട നീ ഫുഡൊക്കെ കൈ ല്ലോ ഓ ഞാൻ കയിച്ച് ഉ ഓ കഴിച്ചു കഴിച്ചു. മ് ഞാ നേരത്തെ കയ്ക്കും മ് മ് ആയിക്കോട്ടെ ന്നാ ശെരി ഞാ പിന്നെ വിളിക്ക്ന്ന്ണ്ട് മ്ഹ് ശരി ഉം